ഹലോ
ആ
എന്തായി കേക്കാൻ പറ്റണ്ടാ
ഓ കേക്കണ്ട്
ചോറൊക്കെ തിന്ന് കിടന്നാ
ഇല്ല കെടന്നില്ല ചോറുതിന്നാനാ
ആ എല്ലാരും എത്തിയാ ഭർത്താവ് ഒക്കെ
ഇല്ല ഭർത്താവ് വരാൻ ആയി തൊടിക്കണ്
ഞാന് ചോറൊന്നിട്ടില്ല
ആ
നല്ലതല്ലേ
ആ കുട്ടികളൊക്കെ എവിടെ
അത അതാ ഫോണില് കളിക്കുന്നു ഓർക്കൊക്കെ ഫോൺ കിട്ടിയാൽ മതിയല്ലോ ആ എന്റ വീട്ടിലാണ് അപ്പൊ അച്ഛന്റെ ഫോണ് ഓ ഇവിടെ വന്ന ഓൻ കയ്ക്കലാക്കും വല്ലാതെ വരൂല
എന്റെ ഫോണ് ഞാൻ റെ- ചെലപ്പോ നെറ്റ് ഒക്കെ ഓഫ് ആക്കിങ്ങാട്ടൊക്കട് കൊടുക്കും അല്ലെങ്കിൽ അങ്ങനൊക്കട് ചെയ്യും അപ്പൊ പിന്നെയ്മക്ക് വല്ല അതൊണ്ട് പിന്നെ ഇക്കൊരു സുഖാണ് ഞാൻ ഫോണക്കമ്മ കളിച്ചാലു ഓൻ ഫോണ്മ്മക്കര്ല്ല പിന്നെ പാലല് കുടിക്കാനൊക്കെ നേര ഇന്റെട്ത്ത്ന്ന് ഫോണ് വാങ്ങിക്കാണ്ടട് വലിച്ചെറിയും കട്ക്കീക്ക്
ഏ എത്രായി നമുക്ക്
അയിനിപ്പ രണ്ട്‌ കഴിഞ്ഞ് പാലുടി നിർത്തീട്ടില്ലാന്നേ നിർ ത്തണം
ഏ
ഉം നാളെ ഞായറാഴ്ച ആയിട്ടിപ്പ എന്താ പരിപാടി?
നാളെ പരിപാടി ഇപ്പ പോരെരിക്കന്നെ
ഏ ഞങ്ങള് എങ്ങട്ടെങ്കിലൊക്കെ പോ ആ എങ്ങട്ടേലൊക്കെ പോണം ഞായറാഴ്ചല്ലേ ഞാൻ അയിനാണ് എന്റെ വീട്ട്ക്ക് വന്നത് ഇവിട്ന്നേ പോക്ക് നടക്കൊള്ളെയ്
ഏ
ഇവിട്ന്ന് അമ്മേന്റേം അച്ഛന്റേം ഒപ്പാട് പോയാ നമ്മളൊന്നും അറിയണ്ട ആഹ് ഇവനാണ്ന്ന്ണ്ടെങ്കില് നല്ല ഇഷ്ടാണ് കടപ്പുർത്ത്ക്കൊക്കെ പോ ഭർത്താവിന്റെല്ലാ ഇന്റെ ഇന്റെയ്
ഏ
ന്റെ അമ്മന്റേം അച്ഛന്റെം ഒപ്പേ കേക്ക്‌ണില്ലേ? കേക്ക്‌ണില്ലേന്ന്
ഭർത്താവിന്റെ പോരൂലേ
ഉം ഭർത്താവ ഇപ്പ പോരൊക്കെ ചെയ്യും അയ്നിപ്പി ഹസ്ബന്റ് നാളെ ഹസ്ബന്റ് പോരൂല
കേക്ക്‌ണില്ലേ?
ഉം കൊർച്ച് കൊറച്ചേരം ഒന്ന് ലാഗായിണ്
ആഹ്
ഉം
അങ്ങനെ അപ്പൊ നാളെ ഉച്ചന്റെഷണ്ട് അറങ്ങിയോക്കണൊന്ന്
ഏ
ചെക്കനാണ്ന്ന്ണ്ടേ കടപ്പുറത്തക്കൊക്കെ പോണ ഭയങ്കര ഇഷ്ട അയിന് ആദ്യം ഭയങ്കര പേടിയാണ് തിരമാലങ്ങട്ട് വരുമ്പോഴേ പക്ഷെ ഇപ്പ അത് ഇഷ്ടയ്ക്കുണു പക്ഷെ എല്ലാരും പറഞ്ഞ്പ്പോ മഴൊക്കെ നല്ല പെയ്തതോണ്ടേ കടലൊക്കെ നല്ലങ്ങട് മേലക്ക്‌ വന്നക്ക്ണ് പോണ്ടാന്നൊക്കെ പറയണ്ട്
ഉം
തിരന്റെ ഇതൊക്കെ ഏറീക്ക്‌ണ് നല്ല ശക്തിയിലാണ് വര്ന്നത് ന്നൊക്കെ പറയ്ണ്ട് ക്ഷെ ന്നാലും വെറുതെ പോയോക്കണം എത്താപ്പം ബടെങ്ങനെ നിന്നിട്ട് ന്നിട്ട്ങ്ങളെന്തേലും പണിക്കോവ്ണ്ടോ?
അൻക്കെന്തേ ജോലിണ്ടോ?
ജോലി ഇല്ല കുട്ടികളെ നോക്ക്‌ണെന്നെ വെല്യൊരു ജോലിയല്ലേ നാളെ പോളിയോ ആണ്ലേ ഇങ്ങളറിഞ്ഞോ
പോളിയ ഇണ്ട് പറഞ്ഞ് കേട്ടു.
ചെറുതിനിണ്ടാ?
ആഹ്
എഹ് ഞാൻ പിന്നെ ഇങ്ങട് പോന്നും ചെയ്ത് ഇനി പ്പ ഇവിടത്തെ അംഗൻവാടിൽ പോവാൻ പറ്റോ ചോദിച്ച് നോക്കണം. കൊടുക്കാഞ്ഞ ഒരു ജാതിയാണ്.
എത്രയായിണ് അയിന്?
അയിനിപ്പ രണ്ടര.
ഏഹ് ചെർതാ.
ചെർതാ. അഞ്ച് വയസ്സ് വരെല്ലേ കൊടുക്കണ്ടേ? നിങ്ങള് കൊടു ക്കണ്ടാ?
ആഹ്
മ്
പിന്നെ എന്താ ഭക്ഷണം ഒക്കെ കഴിച്ചോ?
ഇല്ല, ഭർത്താവ് വന്നിട്ടില്ല, അപ്പ അത് വന്നിട്ട് തിന്നണം, അത് ഇനിയെപ് ഭർത്താവേ വന്നിട്ടില്ല, വന്നിട്ട് വേണം തിന്നാനെ ഇനിപ്പ എപ്പഴാ വരാ ആവോ?
മ് എപ്പള അങ്ങട്ട് പോയി.
അത് ഇവിടെ എന്നെ ആക്കി ഇങ്ങാണ്ടാട് പോയതാണ്, എന്തോ ഒരു പണിണ്ട് പറഞ്ഞാണ്ട് പോയതാ.
ഏഹ്
മ് കൊറച്ചഞ്ഞ വരു. കൊറച്ച് കഴിഞ്ഞാൽ വരു ആകും മഴ ഇണ്ടായിര്ന്ന അങ്ങ ട്ട്
ആഹ് രാവിലെ കൊറച്ചൊന്ന് പാറ്റീനി
ഏ ഇന്ന് വല്ലാതെ പെയ്തിട്ടില്ല ശെ ഇന്നലിം മിനിഞ്ഞാന്നൊക്കെ പിന്നിം പെയ്ത്ക്ക്ണ് പക്ഷെ അയിനനുസരിച്ച് വെയിലും ഉണ്ട്ല്ലേ
ആവേലും ഉണ്ട്
ആഹ് നല്ലങ്ങോട്ട് മഴ പെയ്ത് അപ്പ തന്നെട് വെയില് വരും തിരിമ്പിതൊക്കെ
ആഹ് എന്നല് പ്രാവശ്യം വല്ല വെയില് മായ ഉണ്ടായില്ലലേ വല്ലാതെ
ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യക്കെ മെയ് പകുതിയപ്പോന് പെരും മഴയ്നു ന്യൂനമർതോ എതൊക്കോ പറഞ്ഞ്ങ്ങാണ്ട്
തുടങ്ങിതില് നല്ലൊരു മഴാണ് പെയ്തില്ലേ
ആഹ് അതെന്നെള്ളൂ പിന്നെ പെയ്തിട്ടില്ല
അതന്നെ പിന്നെ ഇങ്ങനെ കൊറച്ചൊന്ന് പാറ്റോ പിന്നീ നിക്കും വെയിലർക്കും
ആഹ് അങ്ങനൊക്കെ ഒരു കഥ നിങ്ങള് ഏതുവരെ പഠിച്ചിന്ന്
ഞാന് പത്താം ക്ലാസ് വരെ
ഏ അത് കഴിഞ്ഞമ്പട കല്യാണ ആവൂല
ഞാന് ഡിഗ്രിയ ഒക്കൊക്കെ പോയികണ്
ഡിഗ്രി ബികോം ആരുന്നു ആ ബിബി അല്ലേ ഉം ഞാൻ ആദ്യക്ക ബിബിണ് കിട്ടിയുന്നത് പിന്നെ ഞാനത് ചേഞ്ച് ചെയ്ത് കൊടുത്ത പോയിട്ടാലോട്ട ്മെന്റ് പോയിട്ടേ അങ്ങനെ ബികോം ആക്കി മൂന്ന് കൊല്ലം പോയി പാസായിട്ടാ ഇത് കയിഞ്ഞന്റെ ശേഷയാരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞേക്കെ ഞാൻ അവിടെ കമ്പ്യൂട്ടർ കോഴ്സിന് പോയി പി ജി ഡി സിന്ന് പറയും
ആഹ്
അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെത്തന്നെ കേറി ടീച്ചറായിട്ട് അപ്പള ഇവൻണ്ടായത്
ആ
ഉം പിന്നെ ഇങ്ങട്ടും പോയി ഇല്ലെങ്കി ഇപ്പ എന്തായാലും അവന് ഒന്ന് റെഡി ആവട്ടെന്നട്ടൊക്കെ ന്ന് ഇറങ്ങണം
ആഹ അതന്നെ
ഉം അല്ലാതെെ ഇപ്പോ ഇറങ്ങിട്ട് കാര്യല്ല അയിനെ നോക്കാൻ ആരെങ്കിലുമൊക്കെ വേണേയ് അവിടെ അമ്മയും പണിക്ക് പോവും ഇവിടെ അമ്മ പണിക്ക് പോകും പിന്നെ ആരെ ഏൽപ്പിക്കാ
ആഹ ന്നെ
ഉം
ചെറുതുംല്ല അയ്നാണന്നുണ്ടെങ്കി കാണാതെ നിക്കൂല്ല
ഏഹ്
ഉം തീരെ നിക്കൂല കാണാതെ
കാര്യല്ലേ
പക്ഷെ എങ്ങോട്ടെങ്കിലും ഒക്കെ പോ പോയാ കൊഴപ്പില്ല ഇവിടുന്ന് ഓനെയും കൊണ്ട് പോയാ കൊഴപ്പമില്ല പക്ഷെ ഞാ ഇവിടെ ആക്കീട്ട് നമ്മള് പോ കൊല്ലോ അത് പറ്റൂല
ഉം ഓനെ കൊണ്ടിപ്പോ അച്ഛൻ ഇവിടെ വന്നേക്ക് അച്ഛന്റെ ഒപ്പം ഒന്ന് ആ പീടകയിലൊക്കെ നന് പോയി ചായൊക്കെ കുടിച്ച് വന്ന് അപ്പൊ ക്ക് എന്തേലും കൊണ്ടരും റ്റാ അമ്മക്കും വേണം എന്നു പറയും
ഹ് ഹ് ഹ് നല്ല നല്ല സ്‌നേഹല്ലെ
എവിടെ ഓന് തിന്നാന് എന്താ വേണ്ട ചോയിച്ച ഐസന്ന് പറയും അത് കഴിഞ്ഞ ഇവിടെ അമ്മക്കും അമ്മക്കും പറയും അപ്പൊ രണ്ടെണ്ണം കിട്ടുല്ലോ രണ്ടന്ന് പറയാൻ നിച്ചല്ല അഞ്ചന്ന് പററിം
അല്ല രണ്ടെണ്ണം ആയാല് അനക്ക് കൊണ്ട് തേകാരം
ആഹ്ഹ ഹ ഹ
ഹ് ഹ് മ്മ്
എന്തുണ്ടെങ്കിൽ ഒന്നില് കൂടുതല് കണ്ടാല് അഞ്ചെണ്ണം എന്ന് പറയും ഇന്ന് ഞങ്ങള് വണ്ടിൽ ഇങ്ങനെ വരിയാണ് അപ്പൊപ്പൊ കൊറെ പശുക്കൂട്ടം കണ്ടിട്ടാ അപ്പൊ പശുവിന് ഉമ്പാന്നാ പറയാ അപ്പൊ എന്നന്നോട് അമ്മാ ഇമ്പാ അഞ്ച് മ് ഹും കൈ്യ കൊണ്ടും കാട്ടും അഞ്ചുന്ന് മൂന്ന്ന്നാ കാട്ടുവാ പക്ഷെ അഞ്ചുന്നാ പറയാ
ആഹ
മ്മ് അങ്ങനെ പറ്റങ്ങളൊക്കെ വലുതാവാൻ ഒരു പണിയില്ല ഞാനേ
ഉം
ഞാന് എന്താ ഡെലിവറി സമയം കൊറച്ച് നേരത്തെ പ്രസവിച്ചന്ന്
ഉം
എട്ടാം മാസത്തില് പ്രസവിച്ചു അപ്പൊ രണ്ടു മാസം ഞാൻ മാത്രം അവനെ നോക്കിയതേ പുറത്തുനിന്നള്ള ആർക്കും നോക്കാൻ പറ്റുല്ലാരുന്നു വെയ്റ്റ് കുറവായിരുന്നു തീരെല്ലാരുന്നു ഒന്നേ നാന്നൂറായിരുന്നു ബെർത്ത് വെയ്റ്റ് അപ്പൊ ആഹ ഇപ്പല്ലാ ഇപ്പൊ പത്തര പത്തേമുക്കാലോ അങ്ങനെ എന്തോ ആണ് എന്നാലും കൊഴപ്പില്ലന്ന് ടീച്ചർ ആ വെയിറ്റ് വെച്ച് നോക്കുമ്പോ കൊഴപ്പില്ലർന്ന്
ഏ
അപ്പൊ അങ്ങനെ രണ്ടു മാസം ഞങ്ങള് മാത്രയിട്ടേ കുട്ടിക്കും തന്നെ അങ്ങനാണ്ട് പില് പക്ഷെ എന്നാലും ഞാൻ എല്ലായിടത്തും കൊണ്ടോട്ടാ
ഉം
എല്ലാരും ഇങ്ങനെ പറയാ അങ്ങനത്തെ കുട്ടികള് ആ ഞാന് ഇ അറുപന്റെ ഒന്നാണ് രണ്ടര കിലോനയത് അറുവത്തൊന്നാമത്ത ദിവസമാണ് കുളിപ്പിച്ചത്തോനെ അതുവരെ കുളിപ്പിച്ചിട്ടില്ലേന്ന് കാരണം തൂക്കല്ലാഞ്ഞിട്ട് കുളിപ്പിക്കാൻ പറ്റൂല്ല ആർന്നു
ഉ
ജലദോഷമൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ തൂക്കം പിന്നയും കുറയുന്നാണ് ഇവന് മഞ്ഞയും കൂടുതലന്നേ മഞ്ഞായിട്ട് രണ്ടാമത് ഞങ്ങള് അഡ്മിറ്റ് ആയിണ് മഞ്ഞ കൂടെ കൂടിട്ട് പിന്നെ പിന്നെ അങ്ങനെ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു മഞ്ഞ കുറഞ്ഞു വന്നു എന്തായാലും
ഉം
ഒക്കെ കഴിച്ചിലായി ഇപ്പ ഇവിടെ എത്തി ഉം ഈ അങ്ങനെയൊക്കെ പിന്നെ കുട്ടികളൊക്കെ എപ്പളാ ഉറങ്ങുക
നമ്മള വരക്കാവോ
ഏ ആ ഇവിടെ ഞാന് ഒന്ന ഞാൻ ഇവനോ നേരം വൈകിട്ടാ ഉറക്കുക എന്ന രാവിലെ നല്ല ഉറങ്ങിക്കോളീ അപ്പൊ നമ്മള തിരുമ്പിക്കുളി കടാട കയിഞ്ഞോളൂ തിരുമ്പി കുളി കഴിയാഞ്ഞാ ഭയങ്കര ഗതികേടാ കാരണം എല്ലാരും പണിക്കോണവരായതു കൊണ്ടേ എന്തായാലും ഞാൻ ഒരു ചോറൊക്കെ കൊടുക്കട്ടെ ഉറക്കട്ടെ ഉറങ്ങൊന്നുമില്ല എന്നാലും വെറുതെ ഇങ്ങനെ കിടക്കട്ടെ വിളിക്കേണ്ടിട്ടാ ഫ്രീ ആവുമ്പോ
ആ ആയിക്കോട്ടെ ശരി എന്നാല്